ഹലൊ ആഹ്
ഏഹ് സുഖല്ലേ ചോറയിച്ചോ
ചോറ് കഴിച്ചിട്ടില്ല
അ എന്താ ചോറയ്ക്കാത്തെ
ചോറ് കഴിക്കാൻ രാത്രി ആയില്ല
എല്ലാവരൊപ്പ ചോറയ്ക്
നിങ്ങളവിടെ ചോറാ രാത്രി
ആ ഇവിടെ ഉച്ചക്ക് വെക്കണ ചോറ് രാത്രി വേണ്ടവർ തിന്നാ മ പിന്നെ സ്പെഷ്യൽ വേണ്ടവർ സ്വയം ഉണ്ടാക്കി കഴിക്കാനുള്ള ഓപ്ഷൻസുയിവിടെയുണ്ട് ഉം ഇവിടെ ഇപ്പാക്ക് മാത്രേ ഉള്ളൂ രാത്രി ചോറ് വേ ണ്ടാത്തത് അപ്പൊ ഇപ്പാക്ക് മാത്രം ഇപ്പാ എന്നും ചക്ക അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കില് പപ്പായി എന്തേലും അല്ലെ ചപ്പാത്തി അല്ലെങ്കില് എലയ തിന്നും കിട്ടിക്കാണ്ടിങ്ങനെ നമ്മള് എലയിൽ പെ സംഭവവൊണ്ട് അല്ലെങ്കില് അത് നമ്മളീ പൊടിന്റെ എലയില്ലേ ഒന്നെങ്കിലത് അല്ലെങ്കി വാഴ വാഴ അറിയോ
വാഴ ആഹ് പഴത്തിന്റെ വാഴല്ലേ
അതന്നെ വായന്റെ എല തൂമ്പില്ലാതെ മുറിച്ചിട്ട് അത് മാറ്റിക്ക എന്നിട്ട് ഞമ്മള് അരിപ്പൊടി അല്ലെ അരിപ്പൊടി ഒന്നെങ്കിൽ ആട്ടപ്പൊടി ഇവിടൊന്നെങ്കി അരിപ്പല്ലേ ആട്ട ഇട്ടപ്പേര് മുന്ന് അയില് പാകത്തിന് ഉ പ്പ്ട്ട്കണ് പാക ത്തിന് വെള്ളം ലൂസി പരിപ്പാവാതെ ചെറിയൊരു കട്ടിയില് ഓവർ കട്ടിയും പാടില്ല തൈക്ക് തേങ്ങ ചെറകിട്ക ട്ടത് ഈ എലമെൽ പരത്തി
എലേടാ
ആഹ് എല ഇവടെ എലത്തി ത്തിന്നണ് പറയ ആഹ് അവടെ അങ്ങനൊക്കെ പറയും ഉം. അപ്പൊ എന്താണീ പാകുന്നേ അത് അല്ലെങ്കില് മൺപയറ് ചെറുപയറ്
അപ്പ അത് എലയപ്പ ത്തിതെല്ലാം ഡെയിലി ഇണ്ടാക്കണോ
ഇല്ലല്ല ഇപ്പക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ ഒന്നെങ്കി ചപ്പാത്തി അല്ലെങ്കില് നമ്മടെ ദോശ പറനോൾക്കും അല്ലെങ്കില് ഈ മുട്ട ഓംപ്ലെറ്റ് അടിച്ച് കൊടു
ആഹ് അങ്ങനെതി അപ്പ ചോറിന്റെ ആഹ് ചോറ്
അഹ് പിന്നെ ഇപ്പ എന്ത് തിന്നുമ്പളും കൂടെ ഫ്രൂട്ട്സും കഴി ആദ്യ ഫ്രൂട്ട്സ് ഇന്നും അതികവും തിന്നല് ചക്ക് ഇപ്പ് ചക്ക സീസൺ ആണ് ചക്ക അല്ലെങ്കില് മാങ്ങ അല്ലെങ്കില് മറ്റേ എന്താണ് പപ്പായ റമ്പുട്ടാന് അങ്ങനെക്കെ പിന്നെ റോ ബസ്സി പഴം അങ്ങനെ ഇപ്പാക്ക് എന്താണോ തിന്നാന്ന് താപര്യം അതും ഉണ്ട് എന്ന ബാക്കിയുള്ള കൊണ്ട്മ്പോ ഒര് ണ്ടും പ്പാക്ക്ടത്തിട്ട് ബാക്കി ഞങ്ങ എല്ലരും കൂടി തി
തിന്നും അത് ശരി ആ
അധികം ചോറ്ന്നെയാണ്
രാത്രി ഇതേപോലെ ദോശ അരിപ്പത്തല് അരിപ്പത്തൽ അറിയാ
ആ അപ്പൊ അത് അത് രണ്ടാം പണിയല്ലേ
ഉച്ചക്ക് ചോറ് കറി അതെല്ലാം ഉച്ചക്ക ആക്കും പിന്നെ ഈ രാ ത്രീലെ കറി രാത്രിയെണ്ടാക്കും
അത് ആരണ്ടാക്ക
അതിനാനും നാത്തൂമാറല്ലല്ലേ കൊറച്ചല്ലേ ണ്ടാക്കണ്ടു ഉച്ചക്ക് കൊറച്ച് ഉച്ചക്ക ആവുമ്പോം
അപ്പൊ നാത്തൂന്മാരൊന്നും ഓലോ വീ ട്ട്‌ല് കെട്ടിച്ചോട്ത്തല്ല
ഇല്ല ഇല്ല ഇല്ല
പടങ്ങനെ അപ്പങ്ങള് ഇപ്പ നിങ്ങളെ വീട്ടിലല്ലേ
അല്ലാ ഞാൻ നിക്കുന്നത് ഇവിടാ
അസ്ബെൻഡിന്റെ വീട്ടില്
വേറെന്താ വേ ന്താ
വേരെ അപ്പൊ ഇന്ന് എന്ത ഇണ്ടാക്കുന്നു രാത്രി
ഇന്നിപ്പം ഒന്നിക്ക ദോശ അല്ലെങ്കിൽ അരിപ്പത്തൽ
ദോശ മീൻസ് എൻ ഏ എങ്ങ
ദോശ അരി ദോശ കലക്കരില്ല പച്ചരി അറിയാം പച്ചരി ശരി ഉതിർത്തി വെക്ക അല്ലല്ല ആ അത് ഉഴന്ന് ശ പച്ചരിയും ഉഴുന്നും കൂടെ മി സെയിം ഉഴുന്ന് ദോശ ഇത് പവറും പച്ചരിയും അന്നവും ചോറുണ്ടല്ലോ ചോറുങ്കൂടി മിക്സ് ചെയ്തിട്ട് അരക്കാം എന്നറ്റൊരു ദോശ എന്താ കൺസിസ്റ്റൻസിൽ അയിക്കഴിഞ്ഞാല് അത് കല്ലുമേല് ഇട്ട് പരത്തിച്ചൂടാം
ഞങ്ങള് ബ്ടെന്നാല് അരിപ്പൊടി ഇല്ലേ അരിപ്പൊടിയില് പണ്ട് പ ഉപ് ഉപ്പ്ട്ട്കാണ്ട് നല്ല വള്ളം പാറ്ന്ന്ക്കാണ്ട് കല ക്ക്യ് പാര നൈസ് ഒരാക്ക് മൂന്നാള മല വാറും
ഉള്ളാ ഉള്ളാ നേരിയത് ലെ ആഹ് അത് മണ്ണിന്റെ ഓട്ടില്ല ചുടാ
അല്ലല്ല അല്ല അയ്ന്റെതായ ഒരു പാന്ണ്ട് പാനല്ല എന്താ പറയപ്പഹ് ദോ ശക്തി തന്നാ പറയാ ഇരുമ്പ അല്ല എന്നാ അലൂമിനിയത്തില് എന്ത് വെച്ചാ അയില് അല്ലല്ലല്ല
പിന്നെന്താപ്പാ
പേര് നിക്കാറില്ല ഉം എന്റെ പേര് അയില് അത് മാത്രേണ്ടാക്കാൻ പറ്റുള്ളൂ വേറൊന്നും ണ്ടാക്കാൻ പറ്റൂല ആ അതും മുട്ട പൊരിക്കാ അല്ലാതെ വേറെ ഉപ്പേരി ഒണ്ടാക്കാനോ മീൻ പൊരിക്കാനോ
ഒന്നും പറ്റൂല
ഉം അതവാ ഇങ്ങനെ എണ്ണ തേച്ചിക്കല്ലേ എണ്ണ പാരൂല്ലല്ലോ അങ്ങനെ ചെയ്യലാണ് പിന്നെ പുറ്റുണ്ടാക്കും ഇവിടെ രാത്രി ചോറ് ട്ടയാണെങ്കിൽ കുറച്ച് ഓ തീമടും. അല്ല അതി എന്തേലൊക്കെ രാ വൈന്നാര്ത് ചായ കുടിക്കുമ്പം നല്ല വയറ് നർച് ആഹ് എന്തു മാണേം ഉണ്ടാക്ക നമക്ക് എന്ത് മാണേലും അങ്ങനെ കൊടുക്കും വണ്ടാര് വന്നു ചോയിക്കും ബാക്കി വാണോ ഇത് വേസ്റ്റ് ആക്കുന്നക്കാട്ടിലും നല്ലേല്ലേ വയറ് നിറച്ച കഴിക്കണുന്നത്
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ രാത്രിത്തേക്കുള്ള കറി എന്താ
ഏ
കറി എന്താ രാത്രിത്തേക്ക്?
ഇന്ന്പ്പോ മീനില്ല ഇന്ന് മീൻകാരം വ വന്ന് പാക കൊടുന്നത് ഒരു മീനാണ് മാട് ഇവിടെ ആർക്കും പറ്റൂല അത് മാക് മൂന്ന് പീസ് വങ്ങിട്ട് റ്റുള്ളു മൂന്ന് കഷ്ണം അത്ങ്ങനെകുഷ് നാഷ് അതൊക്കെ വെച്ച്ക്കണ് അത് അൻ മം വേസ്റ്റ് ആകും തിന്നൂല്ല ഇനിപ്പോ രാത്രി അപ്പോ ഇനീ മുട്ട കൊണ്ടരും
മുട്ട ആ
ചോറും പയറുപ്പേരിണ്ട് ഉച്ചക്കത്തെ പിന്നെ ഞാൻ ഉണ്ടാക്കി കറിയുണ്ട് സ്പെഷ്യൽ കറിയാണ് ചക്കക്കുരും തക്കാളീം ചക്കക്കുര് തക്കാളീം
തക്കാളിയാ
പച്ചമുളകും പൊടി മഞ്ഞപ്പൊടി മുളക് പടി പാകത്തിനിട ഉപ്പ് ട്ട്ക്കാണ്ട് ക് വേവിക്കാം മൂന്നാല് വയസ്സൽപ്പ പുളിവെള്ളം വാഴ അതിന്റെ ശേഷം ചെമ്മീ പൊടി വറുത്തിട്ട് പൊടിക്കരുത് പൊടിക്കാതെ നമ്മൾ കുത്തി ഉടക്കുക
ഏത് ചെമ്മീന്റെ ഒണക്ക ചെമ്മീനാ ആ അപ്പൊ അതെയ ഒന്ന് പരീക്ഷിച്ചോക്കണല്ലോ
ചക്കക്കുരു ഒരു തോലി കളയണേ ന്നിട്ട് കഷ്ണം കഷ്ണം ആക്കണം തോലി കളയാ ന്നിട്ട് പാകത്തിന് ആ പാകത്തിന് മുളക് എന്നിട്ട് മുളക് നമ്മള് വിസില് അടിച്ചിന് ശേഷം മുളകും മാറ്റിവെക്ക കാരണം അതൊന്ന് ഒടക്കണം തക്കാളി വേവാൻ ചാൻസ് കൊറവല്ലേ പ്പ് അടച്ചതിന് ശേഷം ആ മുളക് തിരിച് ഈ വിസ്ിലടുപ്പിക്കുമ്പോ മുള നമ്മടെ മഞ്ഞപ്പൊടി മാത്രം ഇട്ട മതി അതിങ്ങനെ അളവിന് അൻസരിച് ഉപ്പും വള്ളം വള്ളം വരാലോ ഇത് മുന്നി കിടക്കണം ഇതാണ് കടുക് വറക്ക
ആ
കടുക് വർത്തെന് ശേഷം ചെമ്മീൻ പൊടി ഒന്നൂടി മിക്സിൽ ഇട്ട് അരച്ച് അങ്ങട്ട് പൊടി ഇടാ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ആട്ടുമ്പോ ചെമ്മീൻ ചവക്കാ അപ്പൊ നമുക്ക് എന്താ സ്മെല്ല് സ്മെല്ല് എങ് എങ്ങനായാലും കിട്ടും. പക്ഷെ നമുക്ക് തിന്നുമ്പം ചെമ്മീൻ്റൊരു ഇത് കിട്ടണ്ടെ ഇച്ചിരിത്താ വണ്ടി നമ്മളെന്താ കഷ്ണം കഷ്ണം പോലാക്കി ചെയ്യാം
ആഹ് ഒണക്ക ചെമ്മീനല്ലേ ഒണ ചെമ്മീനല്ലേ
ആഹ് ഒണക്കച്ചെമ്മീൻ
ആഹ് പിന്ന
ഒണക്ക ച്ചെമ്മീന് ആഹ് പിന്നെ ആ അല്ല ഒണക്കച്ചെമ്മീന് ആന്ന് പറഞ്ഞത്
ആഹ് അത് ഒണക്ക ചെമ്മീനല്ല മൊരിങ്ങക്കേല്ലും ചെമ്മീൻ ഇട്ട് ചെയ്യലുണ്ട്
ആഹ് പലയിടത്തും പല മോഡലാണല്ലേ വെക്കല് മുരിങ്ങനല്ലേ
മുരിങ്ങ മുരിങ്ങക്കായ്
കായ മാത്രം
ആ മുരിങ്ങക്കായ ഉണക്കചെ മറ്റേ സാധാ ചെമ്മീൻ ഇട്ടിട്ട് കുഞ്ഞ് ചെമ്മീൻ
ഉം
ഏ അതെല്ലാം ഒന്ന് ആ തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് വേവിപ്പിച്ച് വേവിപ്പിക്കാം അതില് തേങ്ങെന്റെ അരപ്പൊഴിച്ച് കൊടുക്കാം സാധാരണ നമ്മള് അരക്കയ ആ ആഹ് കടുക് വറ് കടുക് വർക്കും ഈ തോഴിക്കല് എന്ത സംഭവം
ഉള്ളി വാട്ട ഉള്ളി ഇങ്ങനെ ചെറിയ ഉള്ളി അരിഞ്ഞി എണ്ണേലിട്ട് കടു വറ അളക്കുക അപ്പൊ അത് ബ്രൗണ് നിറാവും അതാണ് തോന്നിക്കല് അടി വറുക്കല് ആ കരയ് പിന്നിലിട് മുളകും ഇട്ടിങ്ങാണ്ട് ചെറുള് ഇട്ടിങ്ങാണ്ട് എന്താ വേവിക്ക വേവിക്കല്ല എണ്ണയിലിട്ടിങ്ങനെ വാട്ടും അപ്പൊ ബ്രൗണ് ആവുമ്പോ നമ്മള് വേവിച്ചിച്ചേക്ക് പാര അതേപോൽ തന്നെ കടുകും വേപ്പിൻ്റെ എലയും കൂടി ഇട്ടികാണ്ട് കടുക് വർക്കണ
ആ ആ അങ്ങനത്തെ കൊറെ കറികളെല്ലാം ഉണ്ട്. ഉം പിന്നെ ഈ ഞാൻ പറഞ്ഞ ഇപ്പം പറഞ്ഞേ മുരിങ്ങക്കാ അതുപോലെ വെള്ളരിക്ക വെക്കും, വെള്ളരിക്ക വെക്കല്ലാം ഇണ്ടോ അങ്ങനെ?
ഊഉ
നല്ല ടേസ്റ്റാ ചെയ്ത് നോക്ക് ട്ടോ.
ഇന്നട് കണ്ടിട്ടൊന്നും
വെള്ളരി തക്കാളി, പച്ചമുളക്, കറിവേപ്പിലലിട്ട് ആദ്യം വേവിപ്പിക്കാ. അതിന് ശേഷം തേങ്ങ ചെരണ്ടി തേങ്ങ, മഞ്ഞപ്പൊടിയും കുറച്ച് എന്റെ ഉമ്മാന്റെ റെസിപ്പിയാ കൊറച്ച് ചോറിടും അതിലെ ഈ അരപ്പിലില്ലേ കൊറച്ച് ചോറ് അന്നാലും നമ്മള് കറി നല്ല തിക്ക് കിട്ടും. എന്നിട്ട് ഈ അര അപ്പ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിഞ്ഞാല് ഇതുപോലെ കടുക് പൊട്ടിച്ചാൽ മതി. അതെല്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് പക്ഷെ ഞാനു ണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടലില്ല എന്റെ
അത് ഇമ്മാരെ കൈ വേണ്ടി വരു ഇങ്ങ
അത് അങ്ങനെ ചെയ്യാം. വെള്ളരിക്ക വെക്കും, പിന്നെ കുമ്പളങ്ങ വെക്കും, അതുപോലെ ഈ മു മുരിങ്ങക്കായ് വെക്കും, അങ്ങനെ അതെല്ലാം ഓരോരോ കറികൾ ഓരോരോ ദിവസം ഓരോരോന്ന പോലെ ആകും. മീൻകിട്ടാത്ത ദിവസങ്ങളിൽ അങ്ങനെ ചെ ചെയ്താ മതി.
അങ്ങനെത്തന്നെ ഇന്നിപ്പോ കറി വെച്ചത്. മീൻ കിട്ടാത്തതു കൊണ്ടേ. ഉണ്ടാവുബം നമ്മുക്കതിന്റെ ആവശ്യമില്ല. മീൻകാര് ഓക്കെ ചെയ്യോ മീൻ അങ്ങനെ ഇല്ലെങ്കിലാണ് നമ്മള ഇങ്ങനെ സാമ്പാറും, ഞമ്മളെ മത്ത കറി ചിരങ്ങ് താളി ഉം പരപ്പെട
വേറെന്താ?
വേറെന്താ വടെ ഏളെ ഏളച്ചൻകുട്ടിക്ക് സ്കൂൾത്തെന്തോ പരിവാടിക്ക് ഇന്ത്യന്റെ ഭൂപടം വരക്കാൻ വേണ്ടിട്ട് ഇപ്പോ പിന്നാലെ നാടക്ക്ണ്
ആ. ഭൂപടം വരക്കാനാ? ഭൂപടത്തിന്റെ എന്താപ്പ പരിവാടി
എനിക്കറിയില്ല ഞാൻ കണ്ടിട്ട പോല പോയി നോക്കട്ടെ ഓന്റെ എരുത്ത് ഓന് അങ്ങനെയൊക്കെ പറഞ്ഞു ഇന്നോട്. ഏയ് അച്ചടിക്ക അല്ലാതെ അച്ചടിക്കാനോ പോ ആഹ് അല്ലാതെ വക്കാറില്ല ഞാ വേച്ച വേറെന്തേലും ആവും
ആ ആ അള്ളോ ഭൂപടം പിന്നെ വേറെന്തെങ്കിലും ആയി എന്നാ ശെരി ഓക്കേ ന്നാ ആ ആഹ
അമാനേ